ആഹ പറഞ്ഞോളൂ ആ ആ
കേക്കുന്നില്ലേ
കേൾക്കുന്നുണ്ടേ പറയ്
ആഹ എന്തെടുക്കുവാ
എന്താ ഒന്നുല്ല
ഉ ഉം ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ആഹ ചായ കുടി കഴിഞ്ഞു
ഉം പിന്നെ മഴ ഉണ്ടായിരുന്നോ അവിടെന്ന്
ഇല്ലല്ല
ആഹ ആ ഇവിടേം ഇന്നുണ്ടായിരുന്നില്ല
ഉം
ഉം പിന്നെ സുഖമായിട്ടിരിക്കുന്നോ വീട്ടിലെല്ലാരും
ആഹ് സുഖാണ്
ഉം ഉം ഉം പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
വേറെന്താ അങ്ങനെ പോകുന്നു സുഖായിട്ട്
കേട്ടിരിക്കണ് അല്ലേ ഉം ഉം ഫുഡൊക്കെ റെഡി ആയോ വൈകിട്ടത്തേക്കുള്ളെ?
ആഹ് ണ്ടാക്കിക്കൊണ്ടിരിക്കുണു.
ഉണ്ടാക്കിക്കൊണ്ടിരിക്കണോ ആഹ് ആഹ് ആഹ് ഉം
എന്താ ചെയ്യല് വീട്ടില്
വീട്ടിലിപ്പൊ മോളുണ്ട് ഒന്നര വയസ്സ് മോൾക്ക് അപ്പൊ ആളിപ്പോ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് ആളുടെ പുറകെയാ. അപ്പൊ അങ്ങനെ സമയം പോകും കുറേ മ് മുറ്റത്തേക്കൊക്കെ ഇറങ്ങുമ്പോ നല്ലായിട്ട് ഉം ശ്രദ്ധിക്കണല്ലോ
അതെ അതെ
ഉം ഇപ്പൊ വീട്ടില് ആരൊക്കെയുണ്ട് കുക്കിങ് ഒക്കെ ഒറ്റക്കാണോ?
ഞാനും പിള്ളാരും ഉണ്ട്
ആ ഉണ്ട് ആഹ് ആഹ് ആഹ് കുട്ടികളുണ്ടോ?
ആ രണ്ടു പേരുണ്ട്.
രണ്ടു പേര് ചെറിയ കുട്ടികളാണോ അതോ?
അല്ല ഒന്ന് മൂത്തത് ഒമ്പതാം ക്ലാസ്സിലാ പഠിക്ണത്.
ഒമ്പതില് ആഹ് രണ്ടാമത്തെ ആള് നാലില് ഹാ ഹാ ഹാ അപ്പൊ സ്കൂള് വിട്ട് വന്ന് കാണുമല്ലോ?
ആഹ് സ്കൂള് വിട്ട് വന്നു കളിക്കാൻ പോയതാ.
ആഹ് അപ്പൊ ചായ കുടി കഴിഞ്ഞിട്ടാണോ പോയെ?
ആഹ് ചായ കുടി കഴിഞ്ഞു.
ഉം ഇനി എപ്പൊ വരും?
അവര് ഏഴെമുക്കാല് ഉം പ്പൊ ഇപ്പട്ത്ത് വരും.
ആഹ് പിന്നെ വേറെന്നാ ഉണ്ട്.
വേറെന്താ ഇങ്ങനെ പോണ് ഇയാൾ എന്താ ചെയ്യ്ന്നേ?
ഞാന് ജോലി ചെയ്യുന്ന്ണ്ടായിരുന്നു ഇപ്പം ഇല്ല കുഞ്ഞുള്ളതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞത് കൊണ്ട് ഞാൻ നിർത്തി. പാ ളെ നോക്കണോല്ലോ. പാല് കുടിക്കുന്ന സമയായ തോണ്ട് എങ്ങും പോവാൻ പറ്റത്തില്ലല്ലോ. മ് അതുകൊണ്ട് അവളെ നോക്കിയിരിപ്പാ
ആഹ്
അത് കാരണം ഭയങ്കര പാടാ. ആണെങ്കി നല്ല കുറുമ്പു ആണ്. അടങ്ങിയിരിക്കോ അങ്ങനൊന്നുല്ല. ട്വൻ്റിഫോർ ഹവേർസ് ഓടാ നട ക്കാ എവിടേലൊക്കെ കേറും വലിഞ്ഞു കേറും അപ്പൊ പ്പം മുറ്റത്തേക്കൊക്കെ എറങ്ങികഴിഞ്ഞാ അങ്ങ് വഴിയിലേക്കൊക്കെ അങ്ങ് പോവും. മ് ഇപ്പൊ കളിക്കെണ്ട പ്രായല്ലേ. അപ്പൊ ഒരാളെപ്പഴും കൂടെ വേണം. ഇവൻ എന്തെങ്കിലൊക്കെ എടുത്ത് വായിലിട്ടാലേ നമ്മൾ അറിയൊന്നുല്ലല്ലോ. പെട്ടെന്നാവും വായിലിടാ. കയ്യിലെന്തെലുണ്ടെ നമ്മള് ചെല്ലുമ്പഴേക്കും വായി
മ് മ്
അപ്പൊ അത് ശ്രദ്ധിക്കണം ഇനി ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഊം
മ് ല്ല കൃഷിയൊക്കെ ഉണ്ടോ വീട്ട്ല്?
ആഹ് ഉണ്ടുണ്ട്. ഞാന് ഇപ്പം ഞാനിപ്പൊ എന്റെ വീട്ടിലാണേ. നാളെ ഇനി അങ്ങോട്ട് തിരിച്ചു പോവും മ് ഇല്ലില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെ ഉള്ളൂ അടുത്ത് തന്നെയാ
ഹലോ
അടുത്ത തന്നെയാ വീട് അടുത്ത് തന്നെയാ
ആഹ് ആഹ്
അപ്പൊ നാളെ പബ്ലിക് ഹോളിഡേ അല്ലേ അപ്പൊ കൊണ്ടുവരാൻ വേണ്ടി വരാന്ന് പറഞ്ഞു ഹസ്ബൻഡ്
ആഹ് ആഹ്
പിന്നെ വീട്ടില് വേറെ ആരൊക്കെ ക്കെണ്ട്
വേറെ ആരുല്ല എന്റെ വീട് കുറച്ച് ലോങ് ആണ് അപ്പൊ എപ്പോഴെങ്കിലുമൊക്കെ പോകും വരുള്ളൂ
ഓ ഇപ്പം ഇയാളും കുട്ടികളും മാത്രേ ഉള്ളോ? മതർണ്ട് ആ ആ കുഴപ്പല്ല ഇപ്പൊ കൂട്ടുണ്ടല്ലോ. ഉം അവിടെയാണെങ്കി ഞാനും മോളും പകല് തന്നെ അവിടെ ഹസ്ബൻന്റും അമ്മയും ഞാനും മോള് മാത്രേ ഉള്ളൂ അവര് രണ്ടേര് ജോലിക്കോവും. മോള് ഞാനും മാത്രം പകലൊക്കെ. ഉം അൻപത് മണിക്ക് പോയി കഴിഞ്ഞാ വൈിട്ട് ആറ് മണിയാകുബോഴേ വരള്ളൂ.
ഉം ഉം
അങ്ങനെയൊക്കെ.
എന്തക്കെ കൃഷികളാല്ലത് വീട്ടില്?
ആ ഈ മറ്റേ എന്താ ചക്ക അല്ല ഈ പ്ലാവുണ്ട് പിന്നെ എ ഏ വാഴ, കപ്പ പച്ചക്കറിയെക്കെ അങ്ങനെയെക്കെ ഉം. അമ്മ ആഹ് അപ്പം കഴിഞ്ഞ ദിവസം ഇപ്പോ ഒരാഴ്ച്ചായി ഞങ്ങൾ വന്നിട്ട് അപ്പോം അമ്മയുടെ പറമ്പിൽ ഇറങ്ങിയിട്ട് കാലിലൊരു പ്രാണി കുത്തിയേ അപ്പൊ അതിന് ഹോസ്പിറ്റലക്കെ പോയി കാലൊക്കെ നീര് വെച്ചൊക്കെ ഇരിക്കായിരുന്നു ഭയങ്കര വേദനയായിരുന്നു വെഷം കേയറിയിട്ടോയിരുന്നു എന്തിന്റിയോ വെഷാണ് ആഹ് അപ്പൊ ഒരാഴ്ച്ചായി ഞങ്ങള് ഇവിടെ വീട്ടിലായിര്ന്ന്.
ഉം
ശ്രദ്ധിക്കണം അപ്പൊ ഇനിപ്പോ മഴക്കാലൊക്കെ അല്ലേ ഉം.
ഈ ചപ്പ് ചപ്പിന്റെ ഇടയിലക്കെ ഒളിഞ്ഞിരി ക്ക്‌ണവ്വരെ ജന്തുക്കളുണ്ടാവും ഉം
അപ്പൊ എന്തോ പ്രാണിയാന്ന് മനസ്സിലായി ഇപ്പൊ ചിറകുണ്ടായിരുന്നുന്ന് പറഞ്ഞു അപ്പൊ തൂത്ത് കളഞ്ഞത്. പിന്നെ എന്നാലും നന്നായിട്ടത് കുത്തി.
ഈച്ച ഈച്ചവർഗ്ഗം തന്നെ ഉണ്ട് പലഐറ്റെം.
ആഹ് പല ഐറ്റം ഉണ്ടെന്നേ നമ്മള് അറിയത്തില്ല. പച്ചക്കറി മറ്റേ കുഞ്ഞു കൂടെ ഒക്കെ ഉള്ള കാരണം നമ്മള് ഈ പിന്നെ പാവക്ക കോവയ്ക്ക, വെണ്ടയ്ക്ക അതൊക്കെ മുരിങ്ങക്ക, തക്കാളി അങ്ങനെയുള്ളത് കോവയ് ആ അങ്ങനെയൊക്കെ അതെല്ലാം നമ്മള് വീട്ടിൽ തന്നെ വെക്കുവാണേ.
ആ ആ
അപ്പം ഹ് ഫ്രഷായിട്ട് നമുക്ക് കിട്ടുലോ.
അതെയതെ.
ഉം അപ്പ അത് ഒക്കെ റെഡി ആക്കാനായിട്ട് എറങ്ങിയതാ.
ഉം ഉം
കാല ഇനിയിപ്പം ഇടയ്ക്ക് മഴ പെയ്താലും പെട്ടന്ന് പുല്ല് കിളിർക്കുല്ലോ
ആ അതെ.
ഇടയ്ക്കടക്ക് നമ്മള് വാതിക്കലൊക്കെല്ലാം ക്ലീനാക്കി ഇടണം.
ഉം ഉം
അങ്ങഅയിന് വേണ്ടി എറങ്ങിയതാ.
ആ
അത് കാരണം ഇനിഇപ്പൊ ഒരാഴ്ച്ച ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നാളെ തിരിച്ചു പോണം.
സിനിമയൊക്കെ കാണലുണ്ടോ.
സിനിമയൊന്നും കാണില്ല ഞങ്ങള് കളി കാണും കളി കാണുന്നുണ്ടായിരുന്നു. ഇപ്പം വേൾഡ് കപ്പ് നടക്കല്ലേ.
ഉം ഉം എവിടെ തിയേറ്റർ വീട്ടില് വ് ഇതുണ്ടോ ടി വി ഉണ്ടോ?
ആഹ ടി വി ഉണ്ട് തിയേറ്ററിൽ അങ്ങനെ പോവാറില്ലേ ഞാാന്
ഉം ഉ
കുഞ്ഞണ്ടായിട്ട് ഇങ്ങും പോയിട്ടില്ല എവിടെയങ്കിലൊക്കെ അടുത്തിങ്ങനെ സ്ഥലങ്ങളൊക്കെ പോകുന്നല്ലാണ്ട് വേറെങ്കും അങ്ങനെ പുറത്തേക്ക് പോയിട്ടില്ല ഡെലിവറി കഴിഞ്ഞ പിന്നെ ആഹ ആ പിന്നെ ടി വി ആ അവള് പിന്നെ ടി വി കണ്ടിരുന്നോളു ഫോൺ കൊടുക്കാറില്ല ടി വി നോക്കിയിരുന്നോള ടി വി വെച്ചാ പിന്നെ കൊഴപ്പില്ല അവിടെ വീട്ടില് ടീ വെച്ചിട്ടാണ് ഞാൻ പണിയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കി നടക്കത്തില്ല ഉ
കട്ടൂണക്ക
ആഹ മറ്റേ പിന്നെ കിഡ്സിന്റെ യൂട്യൂബ് ഉണ്ടല്ലോ അപ്പം ടിവിൽ അത് കണക്ട് ചെയ്ത് വെച്ചാല് അതില് അപ്പം അടുത്ത് നെക്സ്റ്റ് വരുന്നാലും വേറൊന്നും വരൂല്ല ഇത് തന്നെ വരുയുള്ളൂ ആ അപ്പൊ അതല്ലേ നല്ലത് മറ്റേ നമ്മള് യൂട്യൂബ് എന്ന് പറയുമ്പോള് എല്ലാം കൂടി ഉള്ളതല്ലേ ഒരെണ്ണംണം ചിലപ്പോ ഓ ഒരു കാർട്ടൂൺ കഴി കഴി ച അടുത്ത വരുന്ന ആമ്മ നേരം അടുത്തത് വരുന്നത് ചപ്പോ ഫ പാട്ടുമായിരിക്കും ഇപ്പോഴത്തേക്ക അറിയാലോ പാട്ട് കാര്യങ്ങളൊക്കെ ആവുമ്പോത്തേക്കും അതെതെ അതെ അതെ ഭയങ്കര കുസൃതിയാ ഉം
പർച്ചേസിന പോ പോലുണ്ടോ
എന്തോ
പർച്ചേസ ഒക്കെ ചെയ്യലണ്ടോ
ആഹ് ഇടയ്ക്ക് ഇടയ്ക്ക് പോവും ഞാൻ പോ ഞാ പറഞ്ഞ ഡെലിവറി കഴിഞ്ഞപ്പെ ഞാൻ എങ്ങും പോയിട്ടില്ല പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ല ഉ പിന്നെ ഹസ്ബൻഡ ആയിട്ട് ഞങ്ങള ഇടക്ക് എന്തെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ട്രിപ്പ് പോകും അതല്ല അത വേറെങ്ങും അങ്ങനെ പോവാറില്ല ഉ അതും ദൂരക്കൊന്നുമല്ല അടുത്ത നമ്മുടെ ജില്ലയിൽ തന്നെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ
ഉം ഉം
ഉ
വേറെ
ആഹ വേറെ എന്നാ ഇന അപ്പൊ ഇനിപ്പോ ഫുഡൊക്കെ റെഡി ആവണ്ടേ
ആഹ ആവണം ഫുഡൊക്കെ ഉണ്ട് കൊറച്ച് കറി റെഡി ആക്ക ആക്കാനുണ്ട്
ആഹ
പിള്ളേര് ക്ലാസ്സിന് പോയാ പിന്നെ ഞാൻ തനിച്ചേ ഉള്ളൂ ഉം അപ്പൊ പിന്നെ കറിതൊന്നും എനിക്ക് വാണന്നില്ല
ഉം അ നമുക്ക് എന്ത് കഴിക്കാ ആ നമുക്ക് പിന്നെന്തേലും ങ്ങനൊന്നും വേണംന്ന് നിർബന്ധല്ലല്ലോ
ആഹ് അപ്പൊ ഓല് വൈകുന്നേരത്തക്കല്ലെ ഇണ്ടാവ
ഉം
അ വൈന്നേരത്ത്ക്കേക്ക് കറിയും കൂട്ടാനൊക്കെ നേരാക്കിട്ട് കാണ ഉപ്പേരിയൊക്കെ ഞാൻ ഉണ്ടാക്കിച്ചക്ക്ണു മെയിന് വർക്കാന്ണ്ട്
ആഹ്
അങ്ങനെയൊക്കെ
തെല്ലാം റെഡിയാക്കി വെച്ചേക്കാണോ
ആഹ് ആഹ്
ഉം
ഞാൻ അക്ഷയ
ആഹ്
പിന്നെ
പ്പം ഹസ്ബൻഡ് നാട്ടിലുണ്ടോ
ഇല്ലായില്ല
പൊറത്താല്ലേ
ഉം
ഉം അപ്പൊ കുട്ട്യെള് ഇനി വരാൻ ലേറ്റ് ആവുരിക്കൂലേ എങ്ങനെ വരും അവര് പോയി കൊണ്ടരണോ അതോ അടുത്തന്നെയാണോ ആഹ് അല്ല അടുത്തന്നെയാണോന്ന് ആഹ്
ആഹ്
ഉം
ങ്ങളെതുവരെയാ പഠിച്ചേ
ഞാന് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രിയാ
അ ആഹ്
അതെല്ലാം കഴിഞ്ഞ് ഇനി പിന്നെ പഠിക്കാനൊന്നും പോയില്ല
എ ഉം ങ്ങള് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി പോയോ
ഞാ അതെ അതെ അത് കഴിഞ്ഞ് അയിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്തില്ല വേറെ കൊറെ കോഴ്സ് വേറെ കൊറെ പഠിച്ചു
ആ അതിപ്പോ ഇപ്പൊ ഇപ്പഴല്ലേ നാലു വർഷം ആയത്
അതെ അതെ അതെ
തേർന്നുല്ലേ ആഹ് ആഹ്
ഞാനെന്നാ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ആ ഒരു ടൈമിലാ
ഉം ഉം ആഹ് സമയത്തൊക്കെ മൂന്ന് വർഷള്ളൂ
മൂന്ന് വർഷള്ളൂ ഇപ്പൊ പിന്നെ കൊറെ മാറിയല്ലോ സിസ്റ്റം തന്നെ ഒത്തിരി മാറ്റവുണ്ട് ആഹ് റ്റാ കോളേജി പോയി തന്നെയാണ് പഠിച്ചത് അത് കഴിഞ്ഞു പിന്നെ എം എസ് ബി എസ് സി കഴിഞ് പിന്നെ എം എസിക്ക് ഞാൻ പോയില്ല എനിക്ക് ക്യാമ്പസ് ക്രൂട്ട്മെന്റ് വഴിയാണ് ജോലി കിട്ടിയത്
ഏഹ് ഏഹ്
അപ്പൊ അങ്ങനെ ജോലിക്ക് പോയിനിടക്ക് കൊറെ കോഴ്സുകൾ ഇങ്ങനെ ചെയ്തു
ആഹ് ആഹ്
പിന്നെ കോവിഡൊക്കെ വന്നില്ലേ
ഉം ഉം ഉം ഉം ആയിക്കോട്ടെന്നാ സമയായി
വിളിക്ക ട്ടോ
ആഹ് ശരി എടക്ക് വിളിചോളുണ്ടു
ആ ശരി
ആ ശ